പുറത്താ എന്തേലും പ്രശ്നമുണ്ടോ?
ഒരു പ്രശ്നൊല്ല ഞാൻ കയിഞ്ഞ പ്രാശ്യം സലാം പറഞ്ഞു താങ്കൾ മടക്കിയില്ല.
താങ്കളൊന്ന് കേൾക്കണം താങ്കൾ ഇപ്പോൾ അതിന് നേരമില്ല താങ്കള്പ്പോൾ പ്രവാസ ജീവിത ലായത്‌കൊണ്ട് അവിടെ യുദ്ധങ്ങളൊക്കെ നടന്ന്കൊണ്ടിരിക്കാണല്ലോ താങ്ങള് ഞാൻ താങ്ങള്ടെ കാര്യങ്ങളിൽ ഭയങ്കര ബി സങ്കടപ്പെടുന്നു അതുകൊണ്ടാ താങ്കൾക്കൊന്ന് ഞാൻ വിളിക്കണമെന്ന് കരുതിയത്.
ഉം
എങ്ങനെയുണ്ട് താ താങ്കുടെ പ്രവാസ ജീവിതം എങ്ങനെയുണ്ട് പോയി ട്ട് ഇപ്പ രണ്ട ദിവസേ ആയിട്ടുള്ളു പക്ഷെ അവിടെ ജോലികളൊക്കെ റെഡി ആയിട്ടുണ്ടോ അതോ യുദ്ധം കാരണം ഇപ്പോയും റൂമിൻ്റകത്ത് കുത്തർക്കയോ?
കൂലി യുണ്ടെകൻ ഉരുളക്കു പ്പേരി പോലെ ഇവിടെ ഇരിപ്പൂല്ല ജോലിയൊന്നും
ന്റെ പ്രിയ സുഹൃത്തേ താങ്കൾ ഇപ്പോ യൊരു യുദ്ധം നടക്കുന്ന സമയത്തുനിന്ന് ഇപ്പോഴും തമാശകൾ പറയാതെ താങ്കൾക്കാസീരി ഒരു വളരെ കാര്യമായിട്ട് ഈ കാര്യത്തെ കാണണം കാരണം യുദ്ധമാണ് നടക്കുന്നത് താങ്കൾക്കവിടെ നിൽക്കാൻ കയ്യുന്നില്ലെങ്കി താങ്കൾ ഇങ്ങോട്ട് പോരൂ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യു ദ്ധം നടക്കുമ്പോൾ താങ്ങളുടെ കാര്യത്തിൽ ഞാൻ വളരെ വലിയ ആശങ്കകൾ പ്രകടിപ്പിക്കാൻ തോന്നുന്നു.
അങ്ങനെയല്ലല്ലോ നമ്മളിപ്പം നമ്മടെ ചുറ്റും എന്തു നടന്നാലും നമ്മൾ നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ അതിനുള്ള ഒരു ചുറ്റുപാട് പെട്ടെ റിഞ്ഞു പോകാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല ഇനി എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഒരു പരിധി വരെ ഞാൻ എ ന്റെ ഇതേപോലെ ഇത്തരത്തിലുള്ള തമാശ രൂപേണയുള്ള എന്റെ സ്വഭാവം അല്ലെങ്കിൽ സംസാരങ്ങൾ എനിക്ക് മാറ്റി വെക്കാൻ സാധിക്കില്ല അത്രത്തോളം അല്ലെങ്കിൽ സീരീസ് നമ്മൾ ആ ഒരാളോട് അപ്രോച്ച് ചെയ്യുമ്പോ നമ്മളിപ്പോ ഞാൻ താങ്കളോട് സംസാരിക്കുമ്പോൾ താങ്കൾ ആ ഇതിന് ഒരു സീരിസായ ആ ഒരു കാര്യത്തെ കുറിച്ചാണ് അത്രത്തോളം ഗൗര ഗൗരതരമായ ഗൗരവപരമായ കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്
എന്റെ പ്രിയ സുഹൃത്തെ താങ്കൾ ഇപ്പോഴും ആ ഒരു കാലത്ത് ആ ഒരു യുദ്ധത്തെ ഗൗരവമായി എടുക്കുന്നില്ല അവിടെ ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന യുദ്ധം കാരണം ഞാൻ ഇന്ന് താമസിക്കുന്ന കേരളത്തിൽ പോലും ഗ്യാസ് കിട്ടാതെ വരുന്ന അവസ്ഥയാണ് പല കടകളും ഇന്ന് അട വെച്ചിട്ടിട്ടുണ്ട് പല ഹോട്ടലുകളും ഇന്ന് പൂട്ടയിട്ടിരിക്കുകയാണ് പല ജോലിക്കാരും അവനവന് നാടുകളിലേക്ക് കേ റിക്കൊണ്ടിരിക്കുകയാണ് അത്രയും വലിയ ദുരിതത്തിലേക്കാണ് കേരളം പോയികൊണ്ടിരിക്കുന്നത് എന്നിട്ടും താങ്കൾ ഇങ്ങനെ തമാശകളും വ ഇല്ലാത്ത കഥകളും പറഞ്ഞു നടക്കുമ്പോൾ താങ്കൾക്ക് അവടെ കഴിക്കാനുള്ളഭ ഭക്ഷണമെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം വിളിച്ചത് അല്ലാതെ താങ്കളുടെ കഴിവുകളും താങ്കൾ അവിടെ പോയി വളരെ ഹാ ഇത് സന്തോഷത്തിലാണെന്നുള്ള കാരണം അറിയാൻ വേണ്ടിയല്ല
താങ്കളൊന്ന് മനസ്സിലാക്കണം കേരളത്തിൽ ഇവിടെ നാം കുടിക്കുന്ന ചായക്ക് പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ
അതുകൂടാതെ നമ്മള് കഴിക്കുന്ന കടികൾക്കൊക്കെ പന്ത്രണ്ടും പതിനഞ്ചും പലയിടങ്ങളിലുമായി പത്ത് രൂപയ്ക്ക് കിട്ടു ന്ന പൊറോ ട്ട ഇപ്പൊ പന്ത്രണ്ട് രൂപ്യആയി അറിയോ വിഷമ ഇല്ലാന്ന് പറയല്ല് ഒരിക്കലും
എന്താ പ്രിയ സുഹൃത്തേ ഒരു രണ്ട് രൂപ കൂട്യ തി നാണ് താങ്കൾഈ ഇത്രയും വിഷമപ്പെടുന്നത് ഈ പ്രവാസ താങ്കൾ പ്രവാസ ജീവിതം ഒന്ന് ചിന്തിച്ചുനോക്കുക അ ബടയുള്ളവർ ഇന്നെ വരെ താങ്കൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ ഇന്ന് വരെ പുറത്തിറങ്ങാതെ ഇപ്പോഴും ആ യുദ്ധം കാരണം തൻ എന്റെ ദേഹത്തേക്ക് ആ മിസൈൽ വീഴുമോ എന്ന് ഭയന്നുകൊണ്ട് പല ആളുകളും ഇപ്പോഴും ഭയന്നും ബാങ്കുകളിലും മറ്റിടങ്ങളിലൊക്കെ പേടിച്ചും ഭയന്നും സ്വന്തം നാട്ടിലേക്ക് മടങ്ങാന് വിമാനം പോലുമി ല്ലാതെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഒര അവസ്ഥയ ഉണ്ടായിട്ട് പോലും താങ്കൾ ഒരു രണ്ട് രൂപ കൂടിയതിന്റെ പേരിൽ സങ്കരപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥയൊന്നും താങ്കൾ ആലോചിച്ച് എന്ത് നോക്കുന്നില്ല
ബെന്യാമിൻ ബെന്യാമിന്റെ കഥയിൽ പറയുന്ന ഒരു വാക്യമുണ്ട് അതായത് നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമ്മൾക്ക് നമ്മൾക്ക് വെറും കെട്ടുകഥകളാണെന്ന് ശരിയാണ്
ഒരുപക്ഷെ നജീ ബിന്റെ ജീവിത നമ്മളാണ് നജീബാണ് നമ്മളെങ്കിൽ
താങ്കൾ എന്തുവാ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എനിക്ക് ആശയം മനസ്സിലായിട്ടി ല്ല
അതായെത് നമ്മെൾ നമ്മെൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ എല്ലാം നമ്മൾക്ക് വെറും കെട്ട് കഥകളാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ബെന്യാമിൻ അല്ലെങ്കിൽ ബെന്യാമി എഴു തിയ ആട് ജീവിതം എന്ന് പറയുന്ന കഥയിലെ ന ജീബിനെ ത്തന്നെ ന മുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം അതല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഏതാ നാലുകെട്ടിലെ ഏ ഉണ്ണി ആല അപ്പു അപ്പു അപ്പുവിനെ എടുക്കാം അല്ലെങ്കിൽ കസാഖിന്റെ ഇതിഹാസത്തിലെ മജീദിനെ എടുക്കാം അതിൽ ഉമ്മാച്ചുവിലെ ഉമ്മാചു ചൂലെ മായൻ അല്ലെങ്കിൽ ഹസൻ ഒരിടത്തിലുള്ള ആളുകളുടെ ജീവിതം നമ്മളി ങ്ങനെ പരിശോധിക്കുകണെങ്കിൽ നമുക്ക് മനസിലാക്കാൻ സാധിക്കും അവര് ജീവിച്ച ജീവിത വഴികളിൽ ഒരുപാട് ആത്മസഘർഷങ്ങളും ഒര്പാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ട്കളും അവര് തരണം ചെയ്തിട്ടുണ്ട് അവരുടെ ജീവിത വഴികളിൽ അവര് നടന്ന തീർത്ത വഴികൾ ഒരു ഒരുപക്ഷെ നല്ല സുഖകരമായിരുന്ന ജീവിതമായിരുന്നില്ല. അതൊക്കെ നമ്മൾ ഇങ്ങനെ ഒക്കെ വാശി തീർക്കുമ്പോൾ നമുക്ക് വെറും കഥകൾ മാത്രമാണ്. എങ്കിൽ കൂടെയും യാഥാർത്ഥ്യത്തിനോട് ചേരുന്ന പല ഈ നജീബിന്റെ കാര്യം പറയുന്നുണ്ട് നജീബ് ജീവിച്ച ജീവിതത്തിന്റെ ഒരു നാല്പത് ശതമാനം മാത്രമേ അത് ബെന്യാമിൻ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആട് ജീവി ജീവിതം എന്ന് പറയുന്ന നോവൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പൂർണ്ണാർത്ഥത്തിൽ നജീബിന്റെ
താങ്കൾ ഒന്ന് കേൾക്കണം. ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ എഴുതിയ ഏതെങ്കിലും ബുക്ക് അവരെ എഴുതിയ എന്നെ സൂഖിപ്പിക്കാൻ നോക്കണ്ട. അവരെ എഴുതിയ കഥകളൊക്കെ എന്ന് പറയുന്നത് അവർ ഏതെങ്കിലും ഒരു മായാ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് ആ വ്യക്തി ഒരു തന്റേതായ ആശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു നൂറ് ഇരുന്നൂറ് പേജ് ബുക്ക് എഴുതുകയും ആ ബുക്ക് വിറ്റ് അവർ വരുമാനം ഉണ്ടാക്കി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. അതിന് വേണ്ടിയാണ് അവർ ഇത്തരത്തിലുള്ള താങ്കൾ ഒന്ന് കേൾക്കോ ഇത്തരത്തിലുള്ള ബുക്കുകൾ എഴുതുന്നത്. ഏഹ്
ആടുജീവിതം അങ്ങനെ ആണന്നാണൊ താങ്കൾ കരുതിയത്.
ശരിയാണ് അതിൽ പല പുസ്തകങ്ങളും ഒന്നോ രണ്ടോ പുസ്തകം യാഥാർത്ഥ്യത്തിന്റെ ആ ആഅടുത്തലൂടെ പോകുന്നുണ്ടാവും അത് എന്ന് കരുതി താങ്കൾ ഇപ്പോൾ പറഞ്ഞ താങ്കൾ ഒന്ന് കേൾക്കൂ താങ്കൾ ഒന്ന് കേൾക്കൂ താങ്കൾ ഇത് വരെ പറഞ്ഞ പത്ത് പതിനഞ്ച് ബു ക്ക് എന്റെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ എല്ലാം ശരിയാവണമെന്നില്ല ഞാൻ താങ്കളോട് എന്തിന താങ്കൾ എന്തിനാണ് ഇപ്പോഴും ഒരു കഥ പറഞ്ഞൊണ്ടിരി വന്നത് ഞാൻ ഇവടെ ഇറാനും അമേരിക്കിം തമ്മി വലിയ വലിയ യുദ്ധങ്ങൾ നടന്ന് കേരളത്തിൽ പോലും ഗ്യാസ് ലഭിക്കാതെ വര്ന്ന സാഹചര്യം താങ്കളോട് പറഞ്ഞപ്പോളും താങ്കൾ അവിടെ പുച്ഛിച് കൊണ്ട് താങ്കൾ താങ്കളുടെ ഓരോ കഥകളാണ് പറയുന്നത് എന്ത്കൊണ്ട്
ഇന്നലെ ഖത്തറിൽ വെച്ച് ഖത്തറിൽ വെച്ച് ആഹ് അമേരിക്കൻ പ്രസിഡന്റിന്റെ മരുമകനും അതേപോലെ അമേരിക്കൻ വിദേശകാര്യ മന്ത്രിയും ഖത്തറും ചേർന്ന് ഇറാനോട് ചർച്ച ചെയ്യാൻ വേണ്ടി ഇറാ ഖത്തറിൽ വന്നിരുന്നു പക്ഷെ എങ്കിൽ കൂടി വെറും നൂറ്റാമ്പത് കിലോമീറ്റർ കിലോമീറ്ററുകളോളം താണ്ടി വന്ന അമേരിക്ക ഖത്തറിൽ ഇതേപോലെ സമാധാന ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇറാൻ പറഞ്ഞത് നാം നേരത്തെ ഒപ്പിട്ട ചർച്ചകളിലെ കാര്യങ്ങൾ പരിഗണിക്കാതെ ഒരിക്കലും വീണ്ടും ചർച്ച വരില്ല എന്ന ഉറച്ച നിലപാട് ആണ് ഉറച്ച നിലപാടാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. ഇപ്പൊ നിലവിൽ ലെബനാനിൽ യുദ്ധം നടക്കുന്നുണ്ട്. അല്ലെ ലെബനാനിൽ പ്രശ്നം നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇറാൻ മുന്നോട്ട് വെച്ച പല ആവശ്യങ്ങളും ആ ഇത് ഇവര് പരിഗണി വീണ്ടും ഒരു സമാധാന ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ ഇറാൻ പോയില്ല. കേവലം അമേരിക്ക എന്ന് പറയുന്നത് കിലോമീറ്ററുകള്ക്കപ്പറമുള്ള ആയിരത്തിന് അപ്പറം കിലോ മീറ്ററുകൾക്ക് അപ്പറമുളള അമേരിക്ക ഇതേപോലെ വിമാനം കേറി ഖത്തറ്ല് എത്തിയിട്ടും വെറും ഏകദേശം നൂറ്റമ്പത് കിലോമീ മാത്രമേ മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ ഏകദേശം ഖത്തറും ഇറാനുമായിട്ടുള്ള ദൂരം എന്നിട്ടും ഇറാൻ ഇറാൻ ന്റെ വിദേശകാര്യ മന്ത്രിയോ അല്ലെങ്കിൽ ഇറാന്റെ കൈകാര്യം ആഹ് ഇതേപോലെ! മിലിട്ടറി ഉദ്യോഗസ്ത്തനോ ഒന്നും ഇതേപോലെ സമാധാന ചർച്ചക്ക് വേണ്ടി ഖത്തറിൽ വന്നില്ല. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്
മനസ്സിലാക്കേണ്ട കാരണം എന്തെന്ന് ചോദിച്ചാല് ഈ അമേരിക്കയെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. അവരുടെ അവ അവർ അങ്ങനെയാണ്. ഇന്ന് നമ്മളോട് വലിയ വലിയ അവർക്കൊരു പ്രയാസം ബുദ്ധിമുട്ട് ഒരു ആണവ ആയുധം ഒന്നുല്ല യായി വരുന്ന സമയത്ത് അവർ സൻ സന്ധികളിൽ ഒപ്പിടാൻ വേണ്ടി കത്തറിലേക്കാണെങ്കിലും സൗദി അറേബിയിലേക്കായാലും എവിടേക്കാണെങ്കിലും അവർ വരാൻ തയ്യാറായിരിക്കും പക്ഷേ നമ്മുടെ കണ്ടീഷ ൻനമ്മളെ വച്ച ചില നമ്മടെനിബന്ധനകൾ അവർ പാലിക്കുകയാണെങ്കിൽ ഇറാൻ അതിൽ ഓപ്പിടാന്ന് പറഞ്ഞല്ലോ അപ്പൊ ഓന് അങ്ങനെ പറഞ്ഞിട്ട്ണ്ട് എങ്കിൽ അതിൽ ഒപ്പിട്ട് കൊടുത്തിട്ടേ ഇറാൻ അംഗീകരിക്കാ പാടൊള്ളൂ കാരണം ഞാനതിനോട് യോജിക്കുന്നൊരു വ്യക്തിയാണ് കാരണം എന്തെന്ന് ചോദിച്ചാലേ കുറച്ച് സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ആഴ് ച്ചകൾ മാസങ്ങൾ അല്ലെ വർഷങ്ങള് കഴിഞ്ഞാല് അമേരിക്ക തന്നെ ഈ സന്ധ്യയെ പൊളിച്ച് കളഞ്ഞ് കൊണ്ട് ഇറാാനെതിരെ യുദ്ധം ചെയ്തേക്കാം അവിടെ ബിസൈലുകൾ വർഷിപ്പിച്ചേക്കാം അവിടുത്തെ പിഞ്ചോമന മക്കളെ കൊന്ന് കളഞ്ഞേക്കാ അതിനൊന്നും അമേരിക്കക്ക് യാതൊരു തരത്തിലുള്ള ടാഷ്ട്യവുഇല്ല എന്ന് പറയാൻ പറ്റും അതുകൊണ്ട് താങ്കളോട് ഞാൻ പറയണത് താങ്കൾ ഈ അമേരിക്കയെപിന്തുണച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് എന്തിനാ പോകുന്നത് അമേരിക്ക ചെയ്യുന്ന പല കാര്യങ്ങളും പല പ്രവർത്തനങ്ങളും താങ്ങൾ നേരിട്ട് കണ്ടതാണല്ലോ താങ്കളതൊക്കെ കണ്ടിട്ട്പ്പോ എന്ത്‌കൊണ്ടാണ് ഇ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഞാന് എനിക്ക്ഒരിക്കലുംഇത് അംഗീകരിക്കാൻ പറ്റില്ല താങ്കൾ ഇതിന് വ്യക്തമായ തെളിവ് തരണം
താങ്ങള് ഇങ്ങനെ ഒരാളെ മേലെ ഇതേപോലെ ഈ ഷാഖിർ ഉദ്യോഗസ്ഥര് കാണിക്കുന്ന പോലെ അടിച്ചേൽപ്പിക്കരുത് ഞാനൻ ഒ
ഞാനടിച്ചേൽപ്പിച്ചതല്ല ഞാൻ എന്റൊരു നിഗമനം പറഞ്ഞതല്ലേ ഇത് തെറ്റണെങ്കിൽ താങ്കളതൊന്ന് തിരുത്തിത്തരണം
താങ്ങൾ താങ്ങളോട് സംസാരിക്കന്ള്ള താല്പര്യം പോകുന്നുണ്ട് കാരണം താങ്ങള് ഒരാളുടെ മേൽ ഇല്ലാത്ത കരൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത താങ്കൾ അതി
ധികാരം ആരുടെ മേല് അടിച്ചേൽപ്പിച്ചക്കല്ല എന്റെനിരീക്ഷണങ്ങളും എന്റെ നിഗമനങ്ങളണ് പറയണത് ആ നിഗമനങ്ങൾ താങ്കൾ ത ഇഷ്ടമില്ലെങ്കിൽ താങ്കളതൊന്ന് തെളിവ് സാഹിതം എനിക്ക് വ്യക്തമാക്കി തന്നാ ഞാൻ അതിൽ നിന്ന് പിന്മാറും അതാണ്
ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് പ കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കിടയിൽ എവിടെയും ഞാൻ അമേരിക്കയെ പിന്തുടക്കുന്നതാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ രാഷ്ട്രീയ നയങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നാ ആള് എന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടില്ല പിന്നെ താങ്കൾ എന്തുകൊണ്ടാണ് പിന്നെ ഒരു അമേരിക്കൻ സപ്പോർട്ടർ ആയിട്ട് കാണുന്നത് താങ്കള്
താങ്ങൾസംസാരി താങ്കൾ സംസാരിച്ചിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ താങ്കള് അമേരിക്കയിലെ ഏഹ് ഏഹ് രണ്ട് ആളുകള് ഖത്തറിലേക്ക് വന്നു പക്ഷേ ഇറാന് ആരും വന്നിട്ടില്ലാന്ന് താങ്ങൾ പറഞ്ഞപ്പോള് എന്റെ ശരീരത്തിലെ ഏഹ് പെ പ്പ ഊർജ്ജങ്ങളൊക്കെ പുറത്തു ചാടിയതാണ് അതുകൊണ്ടാണ് ഞാൻ വികാരപരി
താ ആഹ് താങ്കളിങ്ങനെ വികാരം കൊണ്ടിട്ട് ഏതെങ്കിലും വികാരത്തുള്ളിച്ചയാണ്‌ പുറത്തെപോലെ ഇൻവോളല്ല വികാരമുണ്ടായാൽ തെന്നിക്കുന്ന തെറിപ്പിക്കുന്ന ആളാവരുത് ഇരിക്കുന്ന സുഹൃത്തെ
എന്റെ പ്രിയ സുഹൃത്തേ ഞാൻ ക്ഷമാപണം ചോദിക്കുന്നു
അവികാരമു ണ്ടായാ ല് ഇത്തരത്തിൽ തെറ്റപ്പിച്ചാൽആരോഗ്യപരമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എല്ലാ ഇപ്പോഴും തെറപ്പിക്കരുത്
എന്റെ പ്രിയ സുഹൃത്തെ ചില സമയങ്ങളിൽ അത് വർദ്ധിച്ച് വർദ്ധിച്ച് മുട്ടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ വികാരത്തെ പുറത്തെടുത്ത് കളയുന്നതായിരിക്കും ഏറ്റവും നല്ലതന്ന് പല ഡോക്ടർമാര് പറഞ്ഞതായിട്ട് ഞാൻ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് പിന്നെന്താ പ്രശ്നം
പക്ഷെ അത് മതപരമായ എനിക്കറിയില്ല മതപരമായ ഒരു നിരോധനം നിലവിൽ നിൽക്ക്ന്ന്ണ്ട് അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഇതേപോലെ ചിന്ത ചിന്തിക്കേണ്ടതായ എന്തേലും കാര്യങ്ങള്ണ്ടാകില്ല എനിക്കറിയില്ല അതിൽ പൂർണമായൊര് ഉത്തരം എനിക്ക് ഡോക്ടർമാര് പറയ്ന്നതാണ് ശരിയെങ്കിൽ എന്തുകൊണ്ട് മതം ഇതിനെ ഒരു നിരോധനമായിട്ട് മുന്നിലേക്ക് വെച്ചു
താങ്ങളോട് ഞാൻ പറഞ്ഞിട്ട്ട്ട് പിന്നെ പല നിബന്ധനകളും നമ്മള് ഇതിൽ സംസാരിക്കുമ്പോൾ എട് ക്കേണ്ടതുണ്ട് താങ്കൾ ആ ഒരു നിബന്ധനങ്ങളെ ലംഘിച്ച്കൊണ്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നതായി ഞാൻ കേട്ടു അത്തരത്തില്ള്ള വാക്കുകൾ ഇനി താങ്ങൾ ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല
ഉമയ് ഞാൻ പറയട്ടെ ഇതിൽ ഞാൻ ക്ലിയറായി ഏതെങ്കിലും വാക്കുകള് ഉപയോഗിച്ചൊ. ലൈംഗീകപരമായ മോശത്തരം ഉപയോകിച്ചൊ. പയൊഗിച്ചൊ എനിക്ക് തോന്നില്ല
താങ്കളോട് ഞാൻ ഈ ഒരു സംസാരത്തിലേക്ക് കടന്ന് വര്മ്പോൾ, താങ്കളോട് ഞാൻ. പല നിബന്ധനകളും പറഞ്ഞ് ഇന്ന വാക്ക് ഉപയോഗിക്കരുത് ഇന്ന കാര്യങ്ങളെ കുറ്ച്ച് ചർച്ച നടത്തരു ഇന്ന വിഷയങ്ങൾ ചർച്ച നടത്തരുത് താങ്കൾ അതിലൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അവസാനത്തിൽ സംസാരിക്കുന്നതായിട്ട് എനിക്ക് ക്ക് ശ്രദ്ധയിൽ പെട്ടു
ആഹ് അന്യ ഭാഷയാണൊ അതോ ഏഹ് അല്ലല്ലെ ഒരു വാക്കാണല്ലെ ആഹ് വാക്ക് എന്താണെന്ന് പിന്നെ താങ്കൾ പറഞ്ഞാൽ മതി ശരിയെന്നാൽ നമ്മടെ
കാണുമ്പോള് അത്തരത്തിലുള്ള സംസാരങ്ങളിൽ ഞമ്മക്ക് വന്ന പദപ്രയോഗങ്ങളേതൊക്കെയാണെന്ന് ഞാൻ താങ്കൾക്ക് പറഞ്ഞ് തരാം
ശയ്
സംസാരിക്കാനുണ്ടൊ?
ഇല്ല ഏകദേശം നമ്മുടെ സമയം അതിക്രമിച്ചിട്ട്ണ്ട്.
ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലല്ലൊ താങ്കൾ താങ്കളുടെ ജോലിയിലേക്ക് കടന്നുപൊയ്ക്കൊ
ഇല്ലില്ലാ ഒരു ബുദ്ധിമുട്ടൂല്ല. പക്ഷെ താങ്കൾ ആഹ്. താങ്കൾ ആഹ് പറഞ്ഞ വാക്ക് എന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല ഞാൻ അത് ടു
താങ്കൾ നൈറ്റ് ഞമ്മള് കണ്ടുമുട്ടുമ്പൊൾ നമക്ക് സംസാരിക്കാം
അതെ അതെ തീർച്ചയായും തീർച്ചയായും